ഹലോ ആഹ് പറഞ്ഞോ.
ആഹ് എന്താ പാട് സുഖല്ലേ.
സുഖം സുഖം.
ആഹ് എന്തായി ഫുഡൊക്കെ ആയോ.
ഫുഡ് അതൊക്കെ രാവിലെ റെഡിയാവും.
അതേ.
ഉം ഞങ്ങളടെ ജോലിയൊക്കെ ഞങ്ങള് രാവിലെ പത്തുമണിയാവുമ്പഴ്ത്തേക്ക് അട്ക്കള ക്ലോസ്സ് ചെയ്യും.
അതെ ഉം ഉം.
പിന്നെ എവിടെങ്കിലൊക്കെ വിശ്രമിക്കാലോ ജോലിയെല്ലാം ഒതുങ്ങി കഴിയുമ്പോ.
അതെ വിശ്രമിക്കാ.
അവിടെ ജോലിയെല്ലാ ഒതുങ്ങ്യ.
ഇവിടെ ഒതുങ്ങണൊള്ളു ഞാന് ഹോസ്പിറ്റൽ പോയിട്ടൊക്കെ ഇപ്പൊ വന്നിട്ടൊള്ളു.
എന്തോ പറ്റി.
അഹ് രക്തം ടെസ്റ്റ് ചെയ്യാൻ പോയതാ.
ആ അതിന്റെ വർക്ക് ചെയ്യുവാ.
ആഹ് ആഹ് ആഹ്.
ആഹ് ഹാ.
അതെന്താ ഏഹ്.
മഴയുണ്ടോന്ന്.
മഴ ഇപ്പൊതാ വെയില്.
ഇപ്പ ഇവിടെ മഴ.
മഴേണ്.
രാവിലെ നല്ല വെയിലാരുന്ന് അതുകൊണ്ട് ഒള്ള തുണി കൊറച്ചൊന്ന് ഒണങ്ങികിട്ടി.
ആഹ്.
ഇപ്പതാണ്ടേ വീണ്ടും പെയ്ത് തൊടങ്ങി തുണി പറക്കി ഇ ഇട്ടു എടുത്തും, ഇട്ടു എടുത്തും നമ്മുടെ ജോലിതീരും.
അതെ പകുതി ജോലി അങ്ങനെ പോയി.
പകുതി സമയം അങ്ങനെ അങ് പോവും.
അതെ അഹ് ശെരിയാണ് ഇപ്പൊ ഇവിടെ വെയിലാണ്.
ഇന്ന്ട്ടെന്തല്ലാ വിശേഷങ്ങള്.
ഇവടെ തകർത്ത് പെയ്യുവാ.
അതേ ഇവിടെ ഇപ്പൊ മയൊന്നുല്ലാ.
പിന്നെ പറഞ്ഞോ
പിന്നെ എന്തല്ല വർത്താനങ്ങള് കുട്ടികളൊക്കെ എവിടെ
പിന്നെ ഭയങ്കര സൗണ്ട് വെള്ളം വീഴുന്നതിന്റെ വെള്ളം വീഴുന്നതിന്റെ ഭയങ്കരസൗണ്ട്
അതെ
ഞനാ തുണി പറക്കി വെളിയിലോട്ട് ഇട്ടതാ ഷീറ്റ് ഇട്ടക്കുന്ന അയിന്റെ അകത്തോട്ട് എടുത്തിട്ടതാ ഉണങ്ങാന് ആഹ്
നിന്ന് വേ
നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി അത് ഉണക്കാം പിന്നെ ഇനി നടക്കണ്ടേ ഒന്ന്
അതെ അതെ അതെ ഇനി അതിനൊക്കെ സമയം ഉണ്ടാവുള്ളൂ വെയിലത്തങ്ങട്ട് ഇടാ ഇങ്ങട്ട് ഇടാ ആഹ് അതന്നെ ഉണ്ടാവൂ
അയ്യോ അതേ ഉള്ളൂ രാവിലെ ഒരു സമയം കഴിഞ്ഞാ പിന്നെ അയിൻ്റെ പുറകിലാ ജോലി ഇന്നലെയും ഇന്നും തന്നെ പരിപാടി
ഇന്നലെ നല്ല മഴ ആയിരുന്നു ഇന്നും നല്ല മഴയാണ്
ഇന്നലെ നല്ല മഴയാണ് ഇന്ന് പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് തൂന്ന് നിന്നീന്നതാ ഇപ്പം താണ്ടേ പെയ്തു തുടങ്ങി.
ആഹ് ഇവിടന്നും നല്ല വെയിലാ.
ഒരുമാതിരി എല്ലാം തോന്നാ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
ആഹ് ശെരി ഏടെ ഇന്ന് വെള്ളൊക്കെയില്ലേ നിങ്ങക്ക്?
വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഇപ്പം കൊഴപ്പൊന്നൂല്ല.
അതെ
അപ്പൊ നേരത്തെ ഓര്ത് വെയിലുള്ള സമയത്ത് നമുക്ക് വെള്ളം ഇല്ല, പിന്നെ അടുത്തെരു വീട്ടിൽ വെള്ളം ഉണ്ട്. അവിടുന്ന് അവര് മോട്ടർ അടിച്ച് ടാങ്കിലാക്കി തരും.
അതെ അഹ് ശരി. പിന്നെ എന്താന്നാ എന്താ സ്പെഷ്യല് ആഹ്
നമക്ക് അങ്ങനെയുള്ള സ്പെഷ്യലും കാര്യങ്ങളും ഒന്നുല്ല.
അതെ
ഇവിടെ അങ്ങനെ എല്ലാ അ അതോ മീനാറിഞ്ഞല്ലോ ജസ്റ്റ് വാങ്ങിക്ക. അത്രയേ ഒള്ളൂ അല്ലാതെ അല്ലേ എല്ലാരോടും ഉള്ളപ്പോഴേ ഒള്ളൂ സ്പെഷ്യൽ ഒക്കെ ഇതിപ്പം ഞാനും അമ്മയും മോനും മാത്രേ ഒള്ളൂ.
അതേ ആഹ് ശരി.
അപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് മൂന്നാർക്ക് എന്തെങ്കിലു ഒക്കെ ചെറുതായിട്ട് വെച്ചാൽ മതിയല്ലോ.
ആഹ് ആഹ് ശരി അപ്പൊം വേഗം പണി കയിയും
പണി രാവിലെ കഴിയും. രാവിലെ ഒരു ഒഴിക്കാന് ഒരു തൊടുകറിം അല്ലാതെ എന്തെങ്കിലും ഒന്ന് പെടുക്കാനും
ആഹ്
കാപ്പിക്ക് കറി എടുക്കുമ്പോ കാപ്പിയുടെ കറിയുടെ കൂടെ നമ്മുക്കുളളതൂടാവും.
അതേ
ആഹ് പിന്നെ അയിന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് ഒഴിക്കാനും ഒരു
ആഹ് ആഹ് ആഹ് കുട്ടിയോളോ?
കുട്ടി ഒരാള് മോൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു.
അതെ ഇന്ന് പച്ചക്കറിയൊക്കെ ഇണ്ടോ?
പച്ചക്കറി അത്യാവശ്യം വീട്ടുവളപ്പിലുണ്ട്. ബാക്കി കൊറച്ച് കൊറച്ച് സാനങ്ങൾ കടേന്ന് വാങ്ങിക്കും കടേന്ന് വാങ്ങിക്കുന്ന ഒ ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല. ഞങ്ങക്ക് ഇവിടെ വയല് നമ്മള് ഏ ഗ്രാമ പ്രദേശാ.
ആഹ്
അപ്പൊ വഴിലീലേ ഒരുപാട് ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. ആരെന്തെടുത്താലും വിളവിൽ നിന്ന് ഒരുവീതം ഞങ്ങക്ക് കൊണ്ട് തരും.
അതേ അങ്ങനെ,
അതുകൊണ്ട് പിന്നെ പുറത്തൂന്ന് വാങ്ങിക്യുന്ന ഐറ്റങ്ങളുടെ അളവ് വളരെ കുറവാ.
ആഹ് ആഹ്
ഇച്ചിരി കെഴങ്ങോ ഉള്ളിയോ അങ്ങനെ തക്കാളിക്ക്യേ അങ്ങനെ എന്തെങ്കിലൊക്ക ഒള്ളതേ ഒള്ളൂ ബാക്കി പച്ചമുളകൊക്കെ നമ്മടെ കയ്യി തന്നെ കിട്ടും.
അഹ് ശരി
പിന്നെ അല്ലാതെ ഉള്ള വാഴക്കൂമ്പായി ഒരു ഒ ആരെങ്കിലും വാഴക്കെ എടുക്കോന്ന് അതിലൊരു പങ്ക് കിട്ടും. ചക്ക ചീനി അ അതുകൊണ്ടൊക്കെക്കങ്ങ് പോവും
ഹ് ചക്കക്കണ്ടാ
ചക്കയുണ്ട് ഞങ്ങളേൽ ഇന്നും ഞാപോയി അ ഞാ എന്റെ അച്ഛന്റെ റിലേറ്റീവ്സെല്ലാം അട്ത്തട്ത്താ താമസം
അതേ
ഇപ്പോ ഒരു വല്ല്യച്ഛൻ്റെ വീട്ടിൽ പോയി ഇന്ന് രാവിലെ ചക്ക അടർത്തിയിട്ട് വിളിച്ച് രാവിലെ പോയി ഞാൻ ഇപ്പ എടുത്തൊണ്ട് വന്നു
ആഹ്
മ് എട്ത്തോണ്ട് വന്ന് വെച്ച് അത് എന്റെ മോനാണെങ്കി ചക്കയെക്കൊണ്ടങ്കി പിന്നെ അത് മാത്രം ചോറു പിന്നെ വേണ്ട
ആഹ് ആഹ്
അതങ്ങ് വേവിച്ച് വെച്ച് കൊടുത്താതി മൂന്ന് നേരം വേണോങ്കിലും നാല് നേരം വേണോങ്കിലും അത് തന്നെ കഴിച്ചോളും
ഹാഹാ അത്ശര്യാ അതായാമതിയാവൂല്ലേ
ആഹ് അത് വെച്ച് കൊടുത്താമതി വെച്ച് കൊടുത്താതി
ആഹ് ഇവട അങ്ങനൊന്നും പറ്റൂല ഇവടെ ഒരാക്ക് പറ്റിയാ രണ്ടാക്ക് പറ്റൂല അങ്ങനൊക്കേണ്
ആഹ് ഇത് ഞങ്ങള് പിന്നെ മൂന്ന് പേരും ഏട്ടൻ നാട്ടിൽ വെരുമ്പോഴുള്ളതേ ഒള്ളു ഇച്ചിരി എന്തെങ്കിലോടെ കൂട്ടാനധികം വേണ്ടുന്നത് അങ്ങള് മ ത്ര ഉള്ളെങ്കിൽ ഞങ്ങളുള്ളത് കൂടെ കോണം പോണക്ക ഞങ്ങക്കങ്ങനെ ആക്കും നിർബന്ധോന്നുല്ല ഇന്നതേ കഴിക്കു ക്കുന്ന എല്ലാരും എല്ലാകഴിക്കും
അവന്മാരു കായിക്ക
അതുകൊണ്ട് തന്നെ കൊഴ് ആഹ് ഞങ്ങള് ഞങ്ങള വട്ടക്കള്ള് വട്ട് താ വട്ടക്കർക്കാ എന്ത് വട്ടക്കറക്കന്നല്ല ഞാൻ ഇച്ചിരി കൊഞ്ച് വാങ്ങിച്ചോ കൊഞ്ചിതീല് ഇന്നലെ വെച്ചാ അതില് പങ്കിരിപ്പുണ്ട് പിന്നെ ഇച്ചിരി മ് ത് ഏത് തോരൻ വെച്ച് പിന്നെ രാവിലെ അ പോം കടലക്കറിയാരുന്നു അപ്പൊ കടലക്കറിടെ പങ്ക്നീരിപ്പുണ്ട്
അയ്ശെരി കുട്ടി എത്രാക്ലാസ്സില പഠിക്ക്ണേ
ആറില് ആറില്
ആറാം ക്ലാസിലലെ ശെരി സ്കൂളൊക്കെ അടുത്താണോ ഇബട നാല് പേരാണ് നാൽ ആഹ് ഉം മൂന്ന് പെണ്ണും ആഹ് സ്കൂള് അടുത്താണോ
അട്ത്തട്ത്താ കൊണ്ടരും ഞാൻ കൊണ്ടോയ് വിടും കൊണ്ടുവരോ
ആയ്ശെരി അങ്ങനെ ഇവടെ വ
നമ്മള് ചെറിയൊരു വർക്കുണ്ട് പക്ഷെ അയിന്റെയെടെകൂടെ അവന്റെ കാര്യങ്ങളെല്ലാം നമ്മള് നോക്കും
ആഹ് ആയ്ശെരി അങ്ങനെ
സ്കൂള് അടുത്താണെങ്കില് നമ്മള് താമസിക്കുന്നെ ഇച്ചിരി റോഡീന്ന് ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളിലോട്ടാ അപ്പം ഈ പോകുന്ന വഴിക്ക് ആളും പേരും ബഹളോന്നും ഇല്ലാത്ത ഏരിയകളാ
അതെ
ആഹ് അത്കൊണ്ട് പിന്നെ ഞാൻ തനിച്ച് വിടില്ല കൊണ്ടാക്കുന്നേം കൊണ്ടുവെരുന്നേം നമ്മുടെ ഉത്തരവാദിത്തത്തില
ആഹ് ആഹ് അങ്ങനെ
ഇപ്പോഴത്തെ കാലം അത്കൊണുക്കൊള്ളേല്യോ
അതെ മാങ്ങ ഒക്കെഇഉണ്ടായിരുന്നോ
മാങ്ങയോ
ആഹ്
മാങ്ങ നമുക്കില്ല.
അതെ.
എവിടുന്നേലൊക്കെ കിട്ടും. അന്നേരം കഴിക്കും. അതേ ഉള്ളൂ.
കഴിഞ്ഞല്ലൊ ഇപ്പ സീസണൊക്കെ.
ഏതായിരുന്നു.
മാങ്ങന്റെ സീസണൊക്കെ കഴിഞ്ഞല്ലോ.
ഓഹ് സീസ കഴിഞ്ഞിട്ടൊന്നുല്ല. പലടത്തും ഇപ്പ പിടിച്ച് വരുന്ന താവുന്നതേ ഉള്ളൂ.
അതെ. ഇവിടെ കഴിഞ്ഞു.
ഉം
ഇവിടെ പലവിധം മാങ്ങ ആഹ് മാങ്ങകൾണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞു.
ഞങ്ങക്കൊക്കെ ഇവിടെ റബ്ബർ ഞങ്ങള ഏരിയയിലെല്ല റബ്ബർ കൂടുതലായിട്ട അങ്ങനെയുള്ളന്നും നട്ട് കഴിഞ്ഞാ എല്ലാം ഒന്നും താവത്തില്ല.
അഹ് ശരി. റബ്ബറാ കൂടുതല്.
റബ്ബറാ കൂടുതല്.
കോട്ടരുമ്പോ കൂടുതലുണ്ടോ അപ്പൊ.
എങ്ങനെ.?
കോ ആഹ് ഒരു ജന്തു വരല്ലേ. ഈ റബ്ബർ തോട്ടള്ളൊട്ത്തൊക്കെ.
ഇല്യ ല്യ ല്യ. അങ്ങനെള്ള പ്രശ്ന കാരണം ഇവിടെ എല്ലാം ഈ പശു കന്നാലികളൊക്കെ ഉള്ളൊണ്ട് പോച്ചയക്കെ അങ് തിന്നോളും. അതൊണ്ടൊന്നും കാട് കയറി ഇതാവത്തില്ല.
അഹ് ശരി. ആഹ്
ആഹ് ന്നെ കൊതുക് കൊതുകിന്റെ ശല്യം അങ്ങ അങ്ങനെയുള്ള ഇതൊന്നും വല്യ വരി ഉണ്ട്. പക്ഷെ വല്യ കൊഴപ്പല്യ.
അയ് ശരി.
കാരണം ഇവിടെക്കെ അങ്ങനെഈ വേസ്റ്റ് വരിച്ചെറിയുന്ന അങ്ങനെയുള്ള പരിപാടി ഒന്നും നമുക്ക് അതിനെല്ലാം കമ്പോസ്റ്റ് റ്റ തിന്റെ ഇത് ചെയ്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും. അപ്പൊ അതുകൊണ്ട് അങ്ങനൊക്കള്ള കൊതുകിന്റെ ഈ പ്രവ്തൊക്കെ വളരെ കുറവാ.
അതാ. ആഹ് ശരി. അപ്പ ശല്യന്നും ണ്ടാവൂല ല്ലേ.
ആഹ് അങ്ങ് അങ്ങനെള്ള പ്രശ്നങ്ങളൊന്നുമില്ല.
ആഹ് ആഹ് ആഹ്
പിന്നെ ഈ കന്നാലികള്ളൊണ്ട് റബ്ബറിന്റെ മൂട്ടിൽ കളിക്കുന്ന പോച്ചെല്ലാം അവര് ഓരോരുർ കൊണ്ട് കെട്ടിക്കോളും. അതൊക്കെ അവര് ഏഹ് കന്നാലി തിന്നോളും.
ആഹ് അങ്ങനെ.
അതൊണ്ട് കൊതുകിന്റെ വല്യ ശല്യന്നും ഇതുവരെ ഇല്ല.
ആഹ് ആഹ്
പിന്നെ വെള്ളന്നും കെട്ടിക്കിടക്കുന്നില്ല. അതുകൊണ്ടൊക്കെ പിന്നെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളന്നും ഇതുവരെ വലിയ ഇതായിട്ടുള്ള വരുന്നില്ല. ഇതൊക്കെ വെള്ളൊക്കെ കെട്ടിക്കിടക്കൊക്കെ ചെയ്യും.
വെള്ള ക്കണ്ടോ?
വെള്ളഉണ്ട് വെള്ളുണ്ട്. വെള്ളം ഇല്ല. നമുക്ക് ഈ ചൂട് സമയത്ത് നമുക്ക് വെള്ളം കുറയും. പക്ഷെ ഇപ്പൊ കുഴപ്പല്ല. വെള്ള ഉണ്ട്. ഞള് ഇച്ചിരി കുന്നും പൊറ. ഇച്ചിരി പൊക്കള്ള ഏരിയലാ.
ആഹ് അഹ് ശരി.
അപ്പം അതുകൊണ്ട് വെള്ളത്തി ക്ഷാമം ഞങ്ങക്ക് ചെറുതായിട്ടുണ്ട്. പക്ഷെ തട്ടടുത്തുള്ള വീടുകളിലൊ വലിയ കുഴപ്പില്ലാവുന്നു. ഞങ്ങളെ കണ്ടിച്ചൂ കെണറ് താഴ്ചയുള്ള കിണറുണ്ട്.
ആഹ് നിങ്ങള് അപ്പൊ കൊയല ടിക്കൂല.
അവിടുന്ന് അവര് വെള്ളം അടിച്ച് അവര് ടാങ്കിലാക്കീട്ട് നമ്മള ടാങ്കിലോട്ട് നമ്മള് ഓസിട്ടെടുക്കും
അങ്ങനാ കൊറെ പണിയണ്ലേ
ആഹ് അതൊരിച്ചിരി നേരത്തേക്ക് നമ്മടെ കൂട നിന്നൊന്ന് ടാങ്ക് നെറക്ന്ന വരെ നിക്കണംന്നുള്ളതെ ഉള്ളു
അതേ
എന്നാലും വലിയ ക്ഷാപം വരത്തില്ലല്ലൊ
ആഹ് അയ് ശരിയാണ്
അന്നരച്ചിരി സൂക്ഷിച്ച് കൈകാര്യം ചിയ്യ് കൈകാര്യം പിന്നെ റോഡ് ലൈനുണ്ട്
ആഹ് അതേ അതെ
ആഹ് ഞങ്ങക്ക് ഇവിടെ റോഡ് ലൈൻ ഉണ്ട് എല്ലാ വീടുകളും റോഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്
ആഹ് റോഡ് ലൈൻ ആഹ് അപ്പൊ അവിടുണ്ടല്ലൊ അങ്ങനെ
ആഹ് ആഹ് അപ്പ ആ സമയത്തൊക്ക നമ്മള അധികംന്നുള്ള വെള്ളം ശേഖരിച്ചു വെക്കും
അതേ ഉം
അതുകൊണ്ട് പിന്നെ വല്യ ബുദ്ധിമുട്ട് ഈ പ്രാവശ്യ അനുഭവ പെട്ടില്ല
ആഹ് അപ്പത്തെ മഴ വരുന്നില്ലെ
ആഹ് ഇന്നിപ്പൊ മഴയുണ്ട് നല്ല അന്തരി നല്ല മഴയ നല്ല മഴയ
ആഹ് ഇപ്പ ഏകദേശ വള്ളൊക്ക ആയിട്ട്ണ്ടാവു
ണ്ടെ പന്ത്രണ്ട് തൊടിയിലും മേളിലു വെള്ളവായിട്ടുണ്ട്
അതെ ഇപ്പൊ രണ്ടൂസായിട്ട് നല്ല മഴല്ലെ ഇപ്പൊ വെള്ളക്കെ ആയിട്ടുണ്ടാവും
ആഹ് ന്ന അതെ അതെ അതെ
ആഹ് ആഹ്
ഉം
ഇപൊ റസ്റ്റിലാണോ
ഓഹ് ഇപ്പൊ റസ്റ്റ ഇനിയിപ്പോ ഒരൂ ഇത് സ ആണ്ടുണ്ട് ഒരു മാ വീടിനടുത്തൊരു മാമൻ മരി അച്ചേൻ്റെ ഒരു വർഷം തികയ്ന്നേന്റെ ആഹ് ഇനിയിപ്പൊ ഇച്ചിരി കഴിയുമ്പൊ അങ്ങോട്ട് പോണം
അത് ശരി
ആഹ് അത് നമ്മള് കഴിക്കാറൊക്കെ സമയാവുമ്പഴ്ത്തേക്ക് പോയാ മതി
അതേ
ആഹ് പുട്ട അവ്ടെ
ഉം ശരിയട എന്ന